കേൾക്കുന്നുണ്ടോ
കേൾക്കാവോ ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് കേൾക്കാം എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷാണ്
മഴേക്കെണ്ടോ
മഴെണ്ടേനി രാവിലേ നല്ലൊരു മഴയാണ്
ആഹ് ആഹ് ആഹ് അതെ അതെ ഇവിടെയും രാവിലേ മുതലേ മഴയാണ്
ആഹ് അയെങ്ങനെ മഴ പെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അങ്ങനെ എന്തെങ്കിലും
ഏഹ് ഇല്ല ഇല്ല ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ട് വെള്ളം കയറും അങ്ങനൊന്നുല്ല
ആന്നുണ്ടാവുല്ലല്ലേ കൃഷിയെല്ലാം ഉണ്ടോ വീട്ടില് കൃഷി
കൃഷി ആഹ് ചെറുതായിട്ട് ഉണ്ട് ചേന ഉണ്ട് ആഹ് മറ്റേ വാഴ ചേണ്ട് മരച്ചീനി
ആഹ് ആഹ് ഉം
ചീനി പിന്നെ ആഹ് പടവലം വെണ്ട കോവ കോവല്ലി
ഓഹ് അപ്പോ ഇതൊക്കെ ഏഹ് നിങ്ങളെന്നെയാണോ നോക്കി നടത്തുവ എല്ലം
ഞങ്ങള് തന്നെയല്ലേ ഇവിടെ ഞങ്ങടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഹസ്ബന്റുണ്ട് എല്ലാരും കൂടി ചേർന്നിട്ട്
ചേർന്നിട്ടല്ലെ നല്ല രസായിരിക്കുല്ലെ നമ്മളെ വീട്ടി തന്നെ ണ്ടാക്കിയെ ഫുഡൊക്കെ വെച്ചിട്ട് കഴിക്കാന് അതെ അതെ എടുക്കാന് നല്ലൊരു സന്തോഷണ്ടാവല്ലോ ആഹ് ആഹ് ആഹ് അപ്പൊ ചെടിയൊക്കെണ്ടാവല്ലെ ചെടിയെല്ലാം
ചെടി പൂച്ചെടികള് അങ്ങനെ കൊറവാ
ആഹ് ആഹ്
കൊറച്ച് റോസയൊക്കെ വെച്ചിട്ടുണ്ട് കിളിച്ച്
ആഹ് ആഹ് അല്ല റോസൊക്കെ നമ്മള് നട്ട് ട്ട് കയിഞ്ഞാല് അയ്ൻ്റെ മേലൊക്കെ വെരുന്നെ ആഹ് ഒരു പൂവൊക്കെ കാണുമ്പോ നല്ലൊരു സന്തോഷാ ഞമ്മള് ആതെ നട്ടിട്ട് അവിടെ ണ്ടാവുമ്പോ മ്മള് രാവിലെ തന്നെവെക്ക അതൊക്കെ കാണുമ്പോ നല്ലൊരു മനസ്സിനൊരു സന്തോഷ ണ്ടാവും ഉം
മനസ്സിന് ആഹ് ഇപ്പ തന്നെ ആഹ് മനസ്സിന് എന്തെങ്കിലും ഒരു ഇതില്ലാ ത്തൊരു വ്യക്തി ആഹ് പൂന്തോട്ടം കണ്ടിട്ട്. ആഹ് പൂക്കള് അതെ അതെ ആഹ്.
ക്കുമ്പോ ആഹ് ഒന്ന് കാണുമ്പോ ആയി അം അവിടെ എന്തോ ഒരു ഒരു എനർജിയാണ്. പിന്നെ വീണ്ടും നമുക്ക് വേറൊന്ന് വാങ്ങിയിട്ടൊക്കെ ഏഹ് നടാനൊക്കെ ക്കെരു നല്ലൊരുമം തോന്നും അതന്നവിടെ. ത് കൊറച്ചൊരു നമ്മള് അങ്ങനെ അടുത്ത് കഴിഞ്ഞാല് ഇപ്പ ആരും അതിനോടൊന്നും അടുക്കുന്നില്ലാല്ലോ.
അടുക്കുന്നില്ല പക്ഷേങ്കില് ഇത് നമ്മള്. ആഹ് ഇത് നമ്മള് അടുക്കളത്തോട്ടം ആയാലും ചെറുതായിട്ടായാലും നമ്മള് ചെയ്യമ്പം. അതിനാത്തൊരു കാ പിടിക്കുമ്പോ നമ്മക്കൊരു വല്ല്യോരു സന്തോഷവാ.
നല്ലൊരു എനർജിണ്ടാവും അത് ണ്ടല്ലോ എന്നുള്ളേല് അപ്പൊ മ്മള് വീണ്ടുംവീണ്ടും അത്ങ്ങനെ നോക്കി. ക്കികോണ്ടിരിക്കോ.
നോക്കാൻ തോന്നി എപ്പഴും അത് നോക്കാ തോന്നും. രാവിലെ എണീറ്റ് കഴിഞ്ഞാ ഓടും അത് തന്നെ നോക്കണം രാവിലെ എണീറ്റ ഒടനെ. അങ്ങനെ.
ണ്ടാവോ മഴയത്ത് എന്ത്‌ പോയിനോ വേറെ എന്തെങ്കും തിന്നിനോ ന്നൊക്കെ പോയി നോക്കും അപ്പ അവിടന്നെ.
പോയി കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര സങ്കടാവും.
സങ്കടംന്ന് എന്തിന് നമ്മളിപ്പോ വീട്ടില് ണ്ടാവുന്ന ആ ഒരു ഫ്ലവറൊറ്റേ ഏതെങ്കിലും ഒരു കുഞ്ഞു മക്കളൊക്കെ വന്നിട്ട് അത് വന്ന് പൊട്ടിച്ച് കയിഞ്ഞാല്. നല്ലൊരു സങ്കട ണ്ടാവും.
അതെ, അതെ നമ്മള് നോക്കി അതെ കഷ്ടപ്പെട്ട് നമ്മള് താലോലിച്ചു വെച്ചേക്കുന്ന. സാനായിരിക്കും ഇപ്പോഴത്തെ പിള്ളേരെല്ലാം വികൃതി പിള്ളേരല്ലെ.
അതെ അവര് വന്ന് ഇത്. അതിന്റെ ഒരു കാണുമ്പോ ഒന്ന് പൊട്ടിക്കാൻ തോന്നും.
തോന്നും ആഹ്.
ആഹ് അവര് പൊട്ടിക്കുമ്പോ മ്മക്ക് മനസ്സില് വല്ലാണ്ടൊര് ഫീലീയ്യും ഒന്ന് അങ്ങനെ. ന്നാവണെങ്കില് ഒരു നല്ല ഒരു ദിവസം എടു ട്ടുണ്ടാവ
എടുത്തിട്ടാ അതെ അത് കാണാനല്ലേ നമ്മള് വെയിറ്റീത് നിക്ക്ന്നത്.
വെച്ചിയുന്നെ അ
ഇല്ലെ ഒരു ചെടി കൊണ്ട് വെച്ച് അതിനെ വളർത്തിയെടു ത്തതീ ന്നൊരു പൂ പിടിച്ചത് കാണുമ്പം ഉള്ള ആഹ് ഒരു. രു സന്തോഷത്തിന് വേണ്ടിയാ നമ്മള് വെയിറ്റീയ്യുന്നത്. അങ്ങനെ അവസാനം കൊണ്ടിട്ടത് എടുത്തോണ്ട് പോവുമ്പഴേ ആർക്കായാലും.
ആഹ്.
അന്നേരം ഒന്നും നമ്മള് പൊറമേ ഒന്നും പറയത്തില്ലെങ്കിലും.
പറയത്തില്ല പക്ഷെ മ്മളെ മനസ്സില് വല്ലാണ്ട് സങ്കട ആയിരിക്കോ അത് വീ നാട്ടിലുള്ള മക്കളായാലും നമക്ക് എന്തെങ്കിലും രണ്ട് അവർക്ക് വ വഴക്ക് പറഞ്ഞിട്ടാണെങ്കിലും തീർക്കാം
തീർക്കാം നേരെ
ത്തുള്ളവരാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ആഹ് അതൊക്കെ അവരൊക്കെ വന്ന് കഴിഞ്ഞാലന്ന് ആഹ് അതൊക്കെ വന്ന് കഴിഞ്ഞാലാന്ന് നമുക്കൊരു വിഷമം തോന്നുവ ആ വിഷമത്തിലാണ് ഒന്നും പറയാനും പറ്റൂല ഒന്നും പറ്റുണ്ടീല്ല അതെ പക്ഷെ അത് വന്നവര് വിചാരിക്കും അത് ഒരു പൂവല്ലേ അതിനെന്താെന്ന് പക്ഷെ ഞങ്ങൾക്ക് അത് എത്രത്തോളം വിലയുണ്ടെന്ന് അവര് മന
അതാ അത് വെക്കുന്നവർക്കേ അറിയത്തൊ അത് മറ്റേ ആഹ് ചെമ്പര ത്തി മുല്ല അങ്ങനത്തെ സംഭവങ്ങളാക്കുന്നെ നമുക്ക് അത്രയും വിഷമം വരത്തില്ല കാരണം അത്
ഇല്ലില്ല ഇല്ല അതിപ്പോയും ഉണ്ടാവുന്നതാണല്ലോ ആഹ് ഇതങ്ങനെ അല്ലല്ലോ ഇത് നമ്മ അതൊക്കെ നമ്മള് ഒരു നല്ലൊര് ഇതൊര് കളറ് വേറെന്ന ഒരു കളറിലൊക്കെ വിരിഞ്ഞതാണെങ്കില് നല്ലൊരു രസായിരുന്നു കാണാൻ തന്നെ
അത് നമ്മള് അതേപോലെ അതിന്റെ കൂടെ നിന്ന് ചെ പരിപാലിച്ചെങ്കിലല്ലേ അതിനകത്ത് ഇത്
ശരിക്ക് അങ്ങനെ ആയി വരുള്ളൂ അവിടെ കൊണ്ട് വെച്ചേനെ കൊണ്ടൊന്നും അത് വളരില്ല ശരിക്ക് അതിനൊര് എന്തായാലും അതൊരു വാഴ വെച്ചു കഴിഞ്ഞാലും അതിനാവശ്യമുള്ള വളങ്ങളും പിന്നെ വെള്ളങ്ങളൊക്കെ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ അത് കായൊക്കെ ഉണ്ടാവുള്ളൂ
ഉണ്ടാവുള്ളു ഉം ഉം
അത് അല്ലെങ്കിൽ പിന്നെ അവിടെത്തന്നെ തനിയെ എന്തായാലും നമ്മൾ അതുപോലെ തന്നെയാണല്ലോ മനുഷ്യനും നമ്മള് നമ്മള ആരോഗ്യത്തിന് വേണ്ടുന്നെ വെള്ളവും ഭക്ഷണവും കൊടുത്ത് കഴിഞ്ഞാലല്ലേ
നമ്മള് ആരോഗ്യത്തോടെ ഇരിക്കൂ അതെ
പക്ഷെ വെള്ളമൊന്നും ആരും കുടിക്കുന്നില്ല വെള്ളത്തിന്റെ ആഹ് ഇതൊക്കെ അളവൊക്കെ കുറഞ്ഞു കഴിഞ്ഞാല് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും നാ തിരിച്ചറിയാൻ പറ്റുന്നില്ല അത് സ്കിന്ന് പ്രശ്നമൊക്കെ വരും സ്കിന്നിന് ഒരു പ്രശ്നമായിട്ട് വരും ആഹ് നമ്മളമ്മേ ആഹ് കിഡ്നിക്ക് പ്രശ്നമാണ് മെന്റലി പ്രശ്നം വരും ഈ മൈഗ്രൈയിന്റെ പ്രശ് വരുന്നത് ഇതെല്ലാം ഉറക്കത്തിന്റെതും വെള്ളത്തിന്റെയൊക്കെ പ്രശ്നമാണ് ആഹ് അത് മനസ്സിലാക്കുന്നില്ല അത് വേറെ എന്ത്‌ എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ വേഗം ഡോക്ടറടുത്തേക്ക് പോകും അവരെന്താണോ ടാബ്ല റ്റ് തരുന്നത് അത് കഴി
അത് കഴിക്കും
പക്ഷേ ഡോക്ടറ് പറഞ്ഞുവോ എന്തുകൊണ്ടാ ഇത് വരുന്നേന്ന്
വരുന്നേന്ന്
അതിനെ പറ്റിട്ട് മനസ്സിലാക്കുന്നില്ല അതിനെ പറ്റി അറിവില്ല അയി ആഹ് അറിവാണ് നമ്മുക്കൊക്കെ വേണ്ടത് പക്ഷേ ക്ക് ഒരു വീട് വീട്ടിലൊരാൾക്ക് അങ്ങനെയുള്ളൊരു അറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു അറിവ് നമ്മുക്ക് കൊടുക്കാൻ പറ്റും
കൊടുക്കാൻ പറ്റും
കൊടുക്കാൻ പറ്റും ആഹ് അത് മനസ്സിലാക്കി എടു ത് അറിവ് എല്ലാർക്കും ഇണ്ടാവും എവിടുന്ന്
ഇപ്പം നമ്മുക്ക് എല്ലാം നമ്മുക്ക് അറിയാൻ പറ്റൂല്ലോ
അതെ പക്ഷെ അറിവുണ്ട് എല്ലാവർക്കും പക്ഷെ അത് തിരിച്ചറിവില്ല ഉം എങ്ങനെയാണ് അതിനെ പ്രവർത്തിക്ക എങ്ങനെയാണ് ഞമ്മള് ഉപയോഗിക്കണ്ടേന്ന് അറിയില്ല എല്ലാർക്കും ഇപ്പൊ വെള്ളം എന്താ കുടിക്കാൻ അറിയുള്ളൂ വെള്ളം എല്ലാവർക്കും കുടിക്കാൻ അറിയാം പക്ഷെ എങ്ങനെ വെള്ളം കുടിക്കണ്ടെന്ന് ആർ അറിയില്ല
അറിയില്ല
എത്ര വെള്ളം കുടിക്കണന്നും അറിയില്ല
അറിയില്ല
അതാണ് പ്രശ്‌നം വരുന്നത് അത് എങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മള് ഒരു കിഡ്നില് സ്റ്റോണൊക്കെ വരുമ്പോ അതിന് വേണ്ടിട്ട് നമ്മൾ മരുന്ന് കഴിക്ക അതിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്യ അത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചിന്തിച്ചത് എങ്കില് എന്ത് കൊണ്ടാ ഇത് വന്നത് ന്ന് ചിന്തിക് ക്കുന്നാണെങ്കില് അത് വരാനുള്ള കാരണം നമുക്ക് കണ്ടെത്താലോ
അതെയതെ പക്ഷെ ഈ ജോലിക്ക് പോകുന്നവർക്കൊക്കെ അങ്ങനെ വ് അഹ് ജോലിക്ക് പോവുന്നവർക്കൊക്കെയാണ് ഈ മെയിൻ പ്രോബ്ലം വരുന്നത്
അതെയതെ പക്ഷെ ജോലിക്കായാലും നമ്മള് ട്രെയിൻ ന് പോന്നവരായാലും നമ്മളെപ്പോഴും എഹ് നമ്മള് കയ്യില് വെള്ളം കരുതണം
കാര്യതാണ്
വെള്ളം ഞങ്ങളെ കയ്യിൽ കരുതണം എത്രയോ മണിക്കൂറൊക്കെ നമ്മൾ യാത്ര ചെയ്ത് ക്കെ പോണ സമയത്ത് പിന്നെ വെള്ളം അവിടെ എത്തിയിട്ട് കുടിക്കാം അല്ലെങ്കിൽ ദാഹിക്കുമ്പോ വാങ്ങി കുടിക്കാന്ന ക്കെ പറഞ്ഞഴിഞ്ഞാൽ അത് നമ്മള് ആരോഗ്യത്തിന് ഭയങ്കര ടയേർഡ ആക്കും കാരണം ഓരോരാള് നമ്മള് പ്പ ഇ യാത്രയെല്ലാം കഴിഞ്ഞ് വരുമ്പോ ക്ഷീണായിട്ട് കാണുന്നില്ലേ
ഉം
അത് ആഹ് ഒരു യാത്രേല് വെള്ളം കുടിക്കാണെങ്കിൽ അവർക്ക് ആ ഒരു ടയേർഡ് കാണൂല
കാണൂല്ല
അത് അതേച്ച വെള്ളം കൊണ്ടുപോവൂല ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കില് ഇപ്പോ അവർക്ക് കരക് ക്റ്റ് സമയത്തിന് അവിടെ അറ്റൻഡ് ചെയ്യേണ്ടി വരും പക്ഷെ അവര് കയ്യിലൊരു വെള്ളം എന്തായാലും ണ്ടായിരിക്കണം ആഹ് ജോലി ചെയ്യുന്നത്
ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്കെ അവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നു വെച്ചാ അവരീ വെള്ളം ഒരുപാട് ആഹ് ഒരുപാട് കുടിച്ച് കുടിച്ചു കഴിയുമ്പോ അവർക്ക് ഈ യൂറിൻ പാസ് ചെയ്യാനായിട്ട് ആഹ് ബുദ്ധിമു ആ ഹ് പ്രോബ് ത് അത് അങ്ങനെയുള്ള ആഹ് ഫീൽഡിൽ ഉള്ളവർക്ക് മിക്കപ്പോഴും ഇത് ആഹ് സ്റ്റോണിന്റെ
അഹ് വരു അഹ് വരും ഉം പക്ഷെ വെള്ളം കുടിക്കുന്നത് നമ്മള് സിപ് സിപ് ആയിട്ടേ കുടിക്കാവൂ സിപ് സിപ് ആയിട്ട് കുടിച്ചാല് നമുക്ക് യൂറിന്റെ പ്രശ്നം അത്രത്തോളം വരൂല്ല
പോലീസ് ജോലിയൊക്കെ ചെയ്യുന്നവരെ
അതെ അവർക്കൊക്കെ ആഹ് ഒരു പ്രശ്നം വരും അവര് ഏത് ഭാഗത്താന്ന് വരികാന്ന് പറയാൻ കഴിയില്ലല്ലോ അതെ
പല അങ്ങനെ നിക്കുന്നവർക്ക് വെള്ളം ഭയങ്കരം ബുദ്ധിമുട്ടാ വെള്ളം ഇങ്ങനെ കുടിക്കാന് ആഹ് അളവ് വെച്ചിട്ട് കുടിക്കാനൊക്കെ അവർക്ക്‌ അപ്പ ആഹ് ഡ്യൂട്ടി ടൈമില് അവർക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാനും അങ്ങനൊന്നും പറ്റില്ല ആഹ്
ആഹ്
കൂടുതലും അങ്ങനുള്ള ആഹ് അങ്ങൻത്തെ ജോലി ചെയ്യുന്നവർക്കേ ഈ പ്രശ്നം വരാറുള്ളൂ
അതെ അതെ അവർക്ക് കാണുന്നും ണ്ടല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കൊക്കെ അങ്ങനെ പക്ഷെ നമ്മള ആരും മനസ്സിലാക്കുന്നില്ലല്ലോ അവർക്കും അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ എന്ത് വന്നാലും ഒരു അസുഖം വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള അസുഖങ്ങളൊക്കെ അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ വരുന്നുണ്ടല്ലോ പക്ഷെ അവർ ഇന്നിട്ടും നമ്മുക്ക് വേണ്ടിട്ടൊക്കെ എല്ലാ ജോലിയും ഏറ്റെടുക്കുന്നുണ്ടല്ലോ
ഏറ്റെടുക്കുന്നു അതെ അതെ അതെ ഊം
ആഹ് അങ്ങനൊരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാല് അതാണെല്ലോ പ്രശ്നം എന്തായാലും നാട്ടി ഇന്നെ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണ് ചെയ്ത തീർത്തല്ലേ പറ്റുള്ളൂ
അതെ അതെ അതെ ക്രമസമാധാനം വേണ്ടേ?
ഒരു ജോലി അതായത് കൊണ്ട് എന്തായാലും ചെയ്തല്ലേ പ
ചെയ്തേ പറ്റുള്ളൂ
അതെ അങ്ങനെയാകും ആ ഒരു വർക്കിലൊക്കെ ആ ഒരു ഫീൽ തില് ഇറങ്ങുന്നവര് അതിന് മനസ്സിലാക്കി ചെയ്യും അത് ശരിക്ക് അ ആഹ് ചെലെ ആൾക്കാർക്കെല്ലാം അറിയാൻ പറ്റും എത്രത്തോളം അതിന് ആവശ്യണ്ട്ന്ന്ള്ളത്
ഓക്കേ ഓക്കേ ക്കെ
ഓക്കെ